ആഹ് എന്തെക്കെണ്ട് കേക്ക്‌ണില്ലേ?
ഓഹ് ആഹ് കേൾക്ക്‌ണ്ട്.
ഏഹ് എന്ത് ഏഹ് എന്താ ഫുഡൊക്കെ കഴിച്ചോ?
ഓഹ് ഫുഡ് കഴിച്ചു.
എന്താ സ്പെഷ്യല്?
കേൾക്കുന്ന ഞാൻ പറിണെ കേക്ക്‌ണ്ട?
ആഹ് കേക്ക്ന്ന്ണ്ടെയ്.
ആഹ് ഓക്കെ
എന്താ സ്പെഷ്യലോയ്ച്ചാ
ഇന്നും സ്പെഷ്യലങ്ങനൊന്നുല്ല സാധാ നോർമലാണ്. സാമ്പാറ്ണ്ട് മീന്ണ്ട് ഉപ്പേരി
എന്താ ബീഫ് കയിഞ്ഞോ? വീട്ട്ത്തൊക്കെ ത് ഇത് വരെ പെര്ന്നാക്കില്ലെ ആഹ് ബീഫോണ്ടെന്തൊക്കെ വിധം വെച്ചുക്കുറി ഫുഡുകളൊക്കെ
അയ്ന് ഇവടെങ്ങനെ നോൺവെജങ്ങനിഷ്ടല്ല അപ്പോ അ
ഏഹ്
ആഹ് ഫുള്ള് വെജിറ്റേറിയനാണ് മാക്സിമം നോക്കാറ് നോൺ വെജ് മാക്സിമം കൊറക്കാറാണ് എടക്ക്യൊക്കെങ്ങനെ കഴിക്കുന്നല്ലാണ്ട്
ഉം ഉം
കൂടുതലായി അങ്ങനെ അഡിറ്റല്ല.
അല്ല ജെന്തെക്കെ വിധം ഫുഡുകളൊക്കെണ്ടാക്കോ?
ആഹ് ഞാന് ചെറ്തായിട്ടൊക്കങ്ങനെ പിന്നെ താവുമ്പ വെജിറ്റേറിയനാവുമ്പോ പിന്നെ ഉപ്പേരി അങ്ങൻത്തൊക്കല്ലേ കറ്യൊന്നും അങ്ങനെണ്ടാക്കിട്ടില്ല ഉപ്പേര്യാളൊക്കെങ്ങനെ മാക്സിമംങ്ങനെ ട്രൈ ചെയ്തോക്കാറ്ണ്ട്. അത്പോലെ ഉം പിന്നെ ചി ക്കൻ കഴിക്കൂലന്നല്ല ആവശ്യത്തിനൊക്കങ്ങനെ ഓവറായിട്ട് അഡിക്റ്റല്ല പാകത്തിനൊക്കെങ്ങനെ കഴിക്കും അങ്ങനെ. ഇങ്ങക്കെങ്ങനെയാണ് നോൺ വെജാ വെജിറ്റേറിയനാ കൂടുതല്?
ആഹ് ഇവടൊക്കെ നോൺ വെജാണോ അല്ലാഹ് മക്കക്കൊന്നും അയില്ലാഞ്ഞാ കയ്യില്ല.
ആഹാ ഏഹ് ഇ ഇനിക്ക് വീ ഇന്റെ അനിയന് വീട്ടാർക്കൊക്കെ കൂടുതല് ന്നാ ഒന്നൂടിം ഇഷ്ടം നോൺ വെജാണ് പക്ഷെ ഞാൻ കൂടുതലായിട്ടും വെജിറ്റേറിയനാണ്.
ഏഹ് ഇവടെ ഞങ്ങക്കൊന്നും വെജിറ്റേറിയനെ കൊണ്ടങ്ങനെങ്ങട്ട് താല്പര്യല്ല. ഒക്കെന്നും മാണം ഉം എന്നും മാണം സ് പെഷ്യലാര്യാ പിന്നെ ആഴ്ച്ചീല്പ്പൊരു വെള്ളിയാഴ്ചപ്പന്തായാലും സ്പെഷ്യലാണ്
ആഹ് ആഹ്
അത് നിർബന്ധാണ് അപ്പൊ പിന്നെ അല്ലാത്ത ദിവസങ്ങളിലൊക്കങ്ങനെ ഫിഷും തൊക്കായിട്ടങ്ങനെ പോകും പറ്യേ.
ആഹ് അയ്ന് വീട്ടില് ഞാനിപ്പോ പൊതിച്ചോറ് സദ്യ ഇൻക്ക് കൂടുതലായി പൊതിച്ചോറിനായിട്ടൊക്കെണിഷ്ടം ഞാൻ ക്ലാസ്സിന് പോണ ടൈമിലൊക്കെണ് മാ ക്സിമം ഞാന് ഇമ്മാനോടെന്നെ പറയും ഇങ്ങനെ പൊതിച്ചോറാക്കിണ്ടാക്കി തരണം താപ്പം ഫുഡോക്കയ്ല്ങ്ങനെ വെച്ച്ങ്ങനെ ഒരുപാട് കൂട്ടാനാളും ഒക്കെങ്ങനെ സെറ്റെയ് ത്ങ്ങനെ റാപ്പെയ്ത്ങ്ങനാക്കുമ്പം ഉച്ചക്കാ തൊറക്കുമ്പൊ തന്നെ അതിന്റെ ഒരു സ്മെല്ല് ആഹ് അതന്നെ ഒരേ അതെ അതെ അതെൻക്ക് ഞാൻ കൂടുതലങ്ങനെയാണ് കൊണ്ടൊവാൻ നോക്കാറ്
ഉം അതന്നെ പർഞ്ഞാതിരി ഉം
വെക്കേഷനിലൊരു ദിവസം ഞാൻ ണ്ടാക്കിയാണ് വടെ വീട്ടില് വെക്കേഷൻലായൊരു ടൈമ് ല് ഞാണ്ടാക്കിയാണ് പൊതിച്ചോറ് അന്ന് ഈ സ്കൂൾക്ക്‌ കൊണ്ടോകുമ്പൊ മാക്സിമം ന്യൂസ്‌ പേപ്പറിട്ടിട്ട് ഫോയിൽ ഷീറ്റിട്ടിട്ട് അയ്ലങ്ങനെ കൊണ്ടോകാനാ നോ ഞാൻ വീട്ടില്ണ്ടാക്ക്യപ്പോ ആഹ് വാഴെന്റെല വാട്ടിയി
ആഹ് വാട്ടീട്ടങ്ങനെന്നാക്കാ പിന്നയ്ന്റുള്ളില് അയ്ന്റുള്ളില് പേ പ്പറ് വെച്ച് അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവടെ പൊതിച്ചോറ് അർഞ്ഞണ് അങ്ങനെ കൊടുക്കല്ണ്ട് ഞങ്ങളൊക്കെ വടങ്ങനെ ഹോസ്പിറ്റൽക്കൊക്കെ അങ്ങനെ കൊടുക്കുമ്പോ ഞങ്ങള്തേമാതിരി വായന്റെല വാട്ടിയിട്ട് അയ്ന്റെ അയ്ന്റെ മുകളാദ്യമ്മള് ന്യൂസ് പേപ്പറ് വിരിക്കും ന്നട്ടയ്ന്റുള്ള്ക്കീ വായന്റെല വെച്ചിട്ട് അത് എല്ലാ ആക്കിയിട്ട് പിന്നെ പൊതിഞ്ഞ് റെഡിയാക്കീക്കാണ്ട് കൊടുത്തേക്കലാ
ഞാന് ന്ന് പേപ്പർ ഒന്നും വിരിച്ചില്ലേനു ഞാന് സാധാ വായന്റെല നല്ലോണം വാട്ടിയിട്ട് ചോറും അന്ന് ഞാനിപ്പൊരു മൂന്നയ്റ്റം ഉപ്പേരി ക്യാബേജ് പയറ് അങ്ങനെ ബീൻസ് ഒക്കെ ആയ്ട്ട് അങ്ങനെ മൂന്നയ്റ്റം ഉപ്പേരി അതുപോലെ മുട്ട പൊരിച്ചത് ചമ്മന്തി, അച്ചാറ്, പപ്പടം
ആഹ് ആഹ് ഒക്കപ്പാ എല്ലതുണ്ടാവുമ്പൊ അത് വേറൊരു രസാണ്
അതെ എല്ലാതുട്ടിട്ട് മിക്സാക്കീട്ട് അങ്ങനെണ് പൊതിഞ്ഞൊരു പ പത്ത് ആഹ് പത്ത് പയ്നഞ്ച് മിൻറ്റൊള്ളൂ വെച്ച പിന്നെ ഉം പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചപ്പൊ ത ന്നെ അത് തൊർന്നപ്പൊ തന്നെ എന്താ ടേസ്റ്റ് എന്താതിന്റെ ഫുള്ള് ഞമ്മളെ ചോറ്ക്ക് എല്ലാതും മിക്സായിട്ട് നല്ല രസായിരുന്നു കഴിക്കാൻ
ആഹ് അത് വേറൊരു രുചിണ്ടാവും നമ്മള് സാധാ ഒരു മീനും ചോറും ഒരു പ്പേരിം കഴിക്ക്‌ണ മാതിരിയല്ലല്ലോ ഈ സംഭവങ്ങളൊക്കങ്ങട് കൂടുമ്പൊ അത് വേ വേറൊരു രസായിരിക്കൊല്ലോ ആഹ് ഫുഡ് വേറെ തന്നെ ഒരു ത്ണ്ടാവും
ഓരോന്നിനും അതിന്റേതായ അതിന്റേതായ രസം നോൺവെജ് ആണെന്ന്ണ്ടെങ്കി അതങ്ങനെ ഇപ്പ ചിക്കൻലാണ്ന്ന്ണ്ടങ്കിലും ബീഫ്‌ലാണ്ന്നുണ്ടെങ്കിലും ഒരുപാട് ഐറ്റംസാണ്പ്പന്ന്
ഏഹ് എല്ലതും എല്ലതും അതിന് പ്പൊ ഹോട്ടൽല് കിട്ടുന്നതൊക്കെ നമ്മള് വീട്ടില് പരീക്ഷിക്കാണ് ഞാൻ ഞാനൊക്കെ സ്വാഭാവികായിട്ട് ട്ടിന്റൊരവസ്ഥ ഞാൻ പറയാട്ടോ കാരണം ഒരു മന്തിയാലും ഒരു ബിരിയാണിയായാലും ഒരു സുർബിയാനിയായാലും ഒക്കമ്മള്ങ്ങനെ ഹോട്ടൽന്നോരോ വിധങ്ങനെ കേക്കും ക്ക പിന്നതുപോലെ ശവായ ഒക്കെപ്പൊ കുക്കർ ശവായൊക്കെ യൂട്യൂബ് അട്ച്ചോ ക്യാ പല പല വിധങ്ങള്ണ്ടല്ലൊ എല്ലാ വിധൊം കിട്ടും യൂട്യുബ് ലൊ
എന്താ വേണ്ട്ന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാ മതി അത് വീട്ടിലെത്തണ സിസ് റ്റാണ്പ്പെല്ലാ
ആഹ് അത അതങ്ങനെന്നേണ് ഇപ്പൊക്കെ പർഞ്ഞാതിരി വടെ അമ്മള് നോക്കാണ്ന്ന്ണ്ടെങ്കില്ങ്ങട് പൊർത്ത്ക്കാണർങ്ങുമ്പൊ അങ്ങാടി അങ്ങാടി കഴിയണ്ട അയ്ന്റെ മുന്നന്നെ എത്ര ഹോട്ടലുകൾ വര്ന്ണ്ട് അങ്ങനെ നോക്കുമ്പോ ഒക്കെ ആൾക്കാരിപ്പൊ കഴിച്ചിട്ടല്ലേ പ്പതൊക്കോപ്പണാക്കി ആണ്ട് നിക്ക്ണ്
ഉം നോൺ വെജ്ജില് അൽഫാമ് നല്ല ഇഷ്ടാണ്. അൽഫാമ് നല്ലോം കഴിക്കും. അങ്ങനെ കഴിക്കണ ടൈമില് ഞാന് മാസ ത്തില് ഒരിക്കല്ങ്ങനെ പൊർത്തു പോയി കഴിക്കാ അങ്ങനേണ് കൂടുതലല്ലേലും അങ്ങനെ കഴിക്കുമ്പോ തന്നെ. അധികോ ഞാന് തെരഞ്ഞെടുക്ക അൽഫാമ്. അൽഫാമിലെന്നെത്ര ഞാനോരോ പോക്കിനും ഓരോന്നിങ്ങനെ വെറൈറ്റി ആയിട്ട്ങ്ങനെ നോക്കാൻ നോക്കും.
ഏഹ് ഞങ്ങക്ക് വടെ ന്റെ മക്കക്കൊക്കെ ഏറ്റവും ഇഷ്ടം. ശവായേണ് ശവായ കഴ്ക്കാറണത് വടെ ഭയങ്കര ആഹ്
ആഹ് ഹണി.
ആഹ് പ്പ അത്പ്പ പല പല മോഡലുണ്ടല്ലോ ഓരോ ദിവസം ഓരോ വിഭവ ട്. ത്താ മതിയമ്മക്ക് പറഞ്ഞാൽ മതി.
അതെ വെറൈറ്റി ഡിഷ് ആണ്, നമക്കിപ്പോ ഒരു ഹോ ട്ടലി ചെന്ന് നമ്മളിരുന്നാ നമ്മക്ക് കൺഫ്യൂഷനാണ് ഏതാണ് ഓഡ
ആഹ് അവര് വന്നു പറയുന്ന കേക്കുമ്പോ തൊള്ളി അടങ്ങാത്ത പേരൊക്കെ ക്കണോലോന്ന് പറയാ. അല്ല അതൊക്കെ ഇപ്പ എന്തന്ന് പിന്നെ ഇങ്ങനെ ചിന്തിക്ക അതൊക്കെപ്പ ചിക്കൻ കൊണ്ടോ എന്തുണ്ടൊക്കെ പോല ഈ കാ കാട്ടണത് എന്തെല്ലാം ഇതാണ് അറിയാന്, പക്ഷെ ഇതൊക്കെ ഇപ്പ ആൾക്കാര് കഴിക്കണല്ലോ ഓല്മ്മളെ മുന്നേ വന്ന്. പറയുന്നുണ്ട്. പക്ഷെ ചെല ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയില്ല, പക്ഷെ എന്നാലും. ഓരോരുത്തര് അത് യൂസ്ഫുൾ ആ ക്കണ് കഴിക്കണ് ണ്ടല്ലോ, അധിക പേരും അധിക പേരും എത്ര ആളുണ്ട് എന്നും വീട്ടിലുണ്ടാ അതൊക്കെ കഴിക്കണോര് ഹോട്ടലില് പോയി അല്ലാതെപ്പോ ഹോട്ടൽ.
ആ ജങ്ക് ഫുഡിനോട് അവോയിഡ് ചെയ്യാനന്നല്ലത് നമ്മുടെ ബോഡി ശരീരത്തിന് എല്ലാത്തിനും നല്ലത് അതാണ്. എന്നാൽ എനിക്ക് ഒന്നൂടി. ബെറ്ററായി തോന്നിയത് നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോഴും വെജിറ്റേറിയൻ കഴിക്കുമ്പോഴും നല്ല വ്യ വ്യത്യാസം ചിലപ്പോ തോന്നിയിട്ടുണ്ട്. അടുപ്പിച്ചിക്ക നോൺവെജ് കഴിക്കാന്നിണ്ടങ്കില് മൂന്നുദിവസം വേണ്ട, ഒരു ദിവസം എങ്കിലു രണ്ടു നേരം കഴിച്ച. രാത്രി ആവുമ്പത്തന് നമുക്ക് വീണ്ടും അതന്നെ കഴിക്കണോന്നുള്ളരു മടിപ്പാണ്.
അതാണ് അത് ഒരുമാതിരി. ഒരുമാതിരി ഗതിയേടായിരിക്കും, നമ്മളെ വയറിനും, ശരിരത്തിനുക്ക ഒര്.
വെജിറ്റേറിയൻ ഞമ്മളെത്ര കഴിച്ചാലും ഞമ്മക്കാ ആ മട്ടിപ്പ് വരുന്നില്ല. നമ്മള് സ് ച്ചില് കഴിച്ചോണ്ടേ ഇരിക്കും ഞമ്മള്. ആ വെറും ചോറും, ആ കൂട്ടാനും.
ആ വെറും ചോറും ഇതും എത്രയാലും അത് സ് സ്ഥിരായിട്ട് എന്ന് കഴിച്ചാലും അത് മടുക്കുന്നില്ലല്ലോ ആ സാധനം. എത്ര കഴിച്ചാലും അതാണ് അതിനുള്ള ഒരു എഫക്റ്റ്റയും ഞങ്ങള്. എന്നുംണ്ടല്ലത്.
ഉം പിന്നെ വീട്ടില് ഇപ്പ നമ്മള് വീട്ട വീട്ടിലൊക്കെ കൃഷി ചെയ്യണോ.
അതന്നെ വീട്ടില് കൃഷി ചെയ്യണണ്ട്. ഇല്ല ഇവിടെ അങ്ങനെയണ് കൃഷിയായിട്ടില്ല, ഒക്കെ പുറത്തിന്ന് വാങ്ങലന്നെയാണ്. ഇങ്ങക്ക് ഇണ്ടോ ഫുള്ളായിട്ട് മേ
അങ് അങ്ങനെയൊന്നുംല്ല എന്നാലും നമ്മളിങ്ങനെ പയറ്. അതുപോലെ വെണ്ടക്ക, തക്കാളി, ചെറിയ, ചെറിയ ആ ഞമ്മക്കില്ല ഓക്കെ. ചീര അങ്ങനത്തൊക്കെ പഴം അങ്ങനെ വാഴ അങ്ങനത്തൊക്കെങ്ങനെ ചെറുതായിട്ടങ്ങനെ.
ആ
അയിന് പ്പഞമ്മള് മിച്ചർ ഇടാത്ത അങ്ങനത്തൊക്കെ നല്ല നമ്മൾ തന്നെ കിട്ടുമ്പോ നമുക്ക് നല്ല രസാ.
അതന്നെണ് നമ്മള് പുറത്തുന്നും കിട്ടണ അല്ലാതെ പിന്നെന്നാല് നമ്മള് ഒരു കായി ഇപ്പോ എന്ത് കായി ആയിക്കോട്ടെ, ഇനി ഒന്നില്ലെങ്കി ഒരു പേരക്ക ക്കാ ഇല്ലെങ്കി ഒരു നമ്മക്ക് വേറൊരു സീതപ്പഴം എന്തെങ്കിലും ഒരു ചിക്കു ഒക് ക്കയാല് ഞമ്മള് കുയിച്ചിട്ട് ഞമ്മളെ മരുത്തുമ്മന്ന് അത് ഇങ്ങനെ നിക്കണെ കാണുമ്പോ നമ്മളെ ആ ഒരു സന്തോഷം അപ്പൊ ഞാൻ പറയാ അത് കയിക്കണേലാവൂല അത് ഇണ്ടാക്കിയാ മര ത്തുമ്പോ ഇങ്ങനെ കാണുമ്പോള്ളെരു സന്തോഷാലോയിച്ചോക്കിയാ, നമ്മളെ കൈയ്യോണ്ട് ഇണ്ടാക്കിയാ ഹാവു ഞാന്പ്പത് ഇണ്ടാക്കിയല്ലോ ആ ഒരു ചിന്താഗതി വരുമല്ലോ നമ്മക്കായാലും.
അതെ
അത് ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് പറയും നമ്മളെ വീട്ടില്ണ്ടാക്കി കയിക്കാറ് പക്ഷെ ഇനിക്കും ഇതേമാതിരിയെന്നാട്ടാ തൈകളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിറ്റ്ണ്ട് എല്ലതും.
ഒക്കെ പേരക്കാ, സീതപ്പഴം. റം, പിന്നെ റുമ്മാനി, ചിക്കൂ അങ്ങൻത്തെ എല്ലാ സംഭവങ്ങളും ഇണ്ട് ഇവിടെ. ഒക്കെ ആയി വെരുന്നുള്ളൂ കൊറച്ചീച്ചെ ഇങ്ങനെ ആയി ഇങ്ങനെ വെരുന്നു
പേരക്കാ, അതുപോലെ മാങ്ങ ചക്ക അതിന്റെക്കെ സീസൺ ആണല്ലോ.
ആഹ്, ഇപ്പൊ അയിന്റെ ഒരു സീസൺ ആണ് ചക്ക മാങ്ങ എല്ലോടത്തും ഇപ്പൊ എന്ത് കാര്യം ആരോട് ചോയിച്ചാലും എന്താ കറി ചോയിച്ചാ ആഹ് ചക്ക ഒക്കെ ഒരു ചക്കന്റെ കാലായതോണ്ട് ഇപ്പോ ഒക്കെ ഒരു ചക്ക പുഴു
ആഹ് ഇൻക്ക് അതൊക്കെ നല്ല ഇഷ്ട്ടാണ് ചക്ക കൂ കൂട്ടാന്, പടുകൂട്ടാനുകളാണ് ഇനിക്ക് കൂടുതൽ ഇഷ്ട്ടം നമ്മളിങ്ങനെ മിക്സ് ആയിട്ട് ഇങ്ങനെ വെക്കൂല്ലെ കാവത്ത്, ചക്ക അതുപോലെ പൂളാ ഈ ചേമ്പിൻതണ്ട്, ണ്ണിത്തണ്ട് അങ്ങനെയൊക്കെ വെക്കൂലെ.
അത് ഒക്കെ ഉം ഉമ്മച്ചി ഉമ്മച്ചി വെച്ചെരെയ്ക്കാരം ല്ലേ ഉമ്മച്ചിക്കും ഇഷ്ട്ടാ
ആഹ്, ആഹ് ആഹ് അതൊക്കെങ്ങനെയാ വെക്കാ അതൊക്കെ ഇനിക്ക് നല്ല ഇഷ്ട്ടാ.
ഏഹ്
ഉം ഈ ചക്കക്കൂട്ടാനൊക്കെ വെച്ചാ പിന്നെ അന്ന് ചായക്കാണെങ്കിലാണ്ന്ന്ണ്ടെങ്കിലും ഒരു ഈവനിംഗ് സ്നാക്സിന്റെ ഒന്നും ആവശ്യല്ലാ ചക്കക്കൂട്ടാൻ മാത്രം മതി അത് തന്നെ ചെലര് ചെലര് കറി പാർന്നും കയിക്കും.
കറി പാർന്ന് കയ്‌ക്കെണെടി എന്നാല് ഭയങ്കര ടേസ്റ്റാണ്.
ആഹ് ഇൻക്ക് ഇൻക്കതൊന്നും ആവശ്യല്ലാ ഇൻക്ക് ചക്കക്കൂട്ടാൻ ഇണ്ടെങ്കി അതും കട്ടൻ ചായയും
ഏഹ്, ഞങ്ങളിവിടെ കഴിക്കാ പിന്നെ കൂട്ടാൻ വെച്ചിട്ട് ഞാന് മീനൊക്കെ ഇണ്ടെങ്കി മീനൊക്കെ മൊളക് ഇട്ടിട്ട് അതിന്റെ കറി പാർന്ന് കഴിച്ചാ ഭയങ്കര ടേസ്റ്റാ
ആഹ് ഞാൻ ഇന്നാ അയിന്റെ മേലെക്ക് കറിപാര്ന്ന പകരം കുരുമുളക് പൊടിം അയ്ന്റെ മേലെന്നെ ഇടും അങ്ങനെയാ കഴിക്കാറ്.
ഇവിടെ ഇന്റെ മക്കളൊക്കെ ചക്ക കൂട്ടാൻ കഴിക്കണ ചെറിയ മക്കളല്ലെ. ഓലൊക്കെ കഴിക്കണന്ന്ണ്ടെങ്കില് എടാ കഴിച്ചോക്കിയെടാ പറഞ്ഞാ കറി ഇണ്ടെങ്കി ഓലെക്കെ പിന്നേം കഴിച്ചും
ഉം ഉം
മീൻകറി ഇതൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്ക് ഓ കയിക്കും ഇല്ല ഉമ്മച്ചി ഇങ്ങള് കഴിച്ചോളീ കറിയൊന്നും ഇല്ലാതെന്താ ഒരു രസോല്ലാ അത് ഓരോത്തർക്കും ഓരോ ശീലാണ് പറി ഞാന് ഓരോ മക്കക്കും ഓരോ ശീലാണ്. ആഹ് ഇന്നായിക്കോട്ടെ ഇന്നാ ശെരി.